അ ഹലോ ആഹ ഇ പ്പൊ കേക്കണ്ട്
ഹലോ കേർക്കുന്നില്ലെ
കേക്ക്ണുണ്ട്, കേക്കണില്ലാ ഏ ആ നല്ല സുഖ വിശേ നല്ലേ ശേഷന്നേ സുഖ അങ്ങനെ പോണ അവിടെ എങ്ങനെുണ്ട് സുഖാണോ
ഇവിടെ സുഖം അതെ സുഖം
ആഹ ഭക്ഷണം കായന് കഴിച്ചിട്ടില്ല നിങ്ങള് കഴിച്ചോ
ആ ഇല്ലയില്ല കഴിക്കാൻ ടൈമാവുന്നതേയുള്ളു
ആ സ്പെഷ്യൽ എന്തൊക്കെയന്ന്
ചോറ് മീൻ പൊരിച്ചത് മീൻകറി അവിടെയോ
എവിടെ മീനല്ല മുട്ട വച്ചതും വെണ്ടക്ക ഉപ്പേരിയും വെള്ളേരിക്ക കറിയും
നിങ്ങളാണോ ഭക്ഷണംൊക്കെ ഉണ്ടാക്കല്
ആ ഇപ്പൊഞാൻ വീട്ടിലാണ് അപ്പം ഇമ്മച്ചി യുണ്ടാക്കി
അതെ നിങ്ങള് മരിഡ് ആണോ
ആ
കുട്ടികളൊക്കെയുണ്ടോ
ആള്ണ്ട്
അതെയപ്പൊ ക്ലാസ്സു ണ്ടാവുല്ലേ
അല്ല പുസ് ക്ലാസ്ന് പോവാനായില്ല. വല്യവന് മൂന്നുവയസായിറ്റൊള്ളു.
ആ അംഗനവാടി പോയലണ്ടോ
അംഗനവാടി പ്രവേശനോത്സവത്തിനു പോയീനാപെരുന്നാൾ പിറ്റേന്ന്. പിന്നെ പെരുന്നാണ്ടതിൽ ഞായ വീട്ട കന്ന ഇഞ് ഇൻശാ അല്ലാഹ് തിങ്കളാഴ്ച മുതല്
അതെയ അതെയ
നീങ്ങളെ കല്യാണം കയിഞ്ഞ്ണോ
ഇല്ലയില്ല പഠിക്ക
എന്താ പഠിക്ക്ണേ
ഡിഗ്രി കഴിഞ്ഞു ഇപ്പൊ അക്കൗണ്ടിങ്ങിന് ചേർന്നൊക്കെ
ഏ ഡിഗ്രി നാലുവർഷ മൂന്നുവർഷോ
ഇപ്പൊ നാല വർഷ ആയല്ലോ ആഹ ഇപ്പൊ നാല വർഷ അതെ നാലു വർഷമൊക്കെ പഠിക്കാൻ നല്ലബുദ്ധിമുട്ടാ നാലുവർഷംകഴിയണ്ടേ
ആ
അത് പഠിച്ചു കയിയയും ചോല കട്ടലല്ലോ ഞാൻ ബി എ അറബിക്ക് എടുത്ത
അതെങ്ങനെ ഞാൻ ഡിഗ്രിപോയില്ല. പ്ലസ്ടു കഴിഞ്ഞാ ഉടനെ കല്യണെ നിം
അതേയോ
ആ പിന്നെ പോയില്ല ഞ്ഞ് പിന്നെ നോക്കിയില്ല ഇനിയിപ്പൊകുട്ടികളു സ്കൂളൊക്കെ ഓ അത തുടങ്ങിട്ട
ഇയിപ്പ ഡിഗ്രി നോക്കണ്ട അല്ലാത്ത കോഴ്സ് നോക്കേണ്ടിരല്ലേ
ആ ടി ടി സിയങ്ങനെ എന്തെങ്കിലുമൊക്കെ കമ്പ്യൂട്ട ട് കോഴ്സോ എനക്ക എന്തെങ്കിലും നോക്കണം കരുതുണ്ട്
ആഹ് ഡിഗ്രി എടുക്കുന്നെയ്ല് താൽ അപ്പൊതു വല്ലതാകേണ്ടിരുംല്ലേ
ആ
അത് വലുാ വേണ്ട വര
ആഹ മോനൊന്ന് വലുതണ
ഏ ഇപ്പൊ നിങ്ങളു നിങ്ങളുടെവീട്ടിൽ വന്നതാണോ നിക്കാന്
ആഹ ഇക്കാ ഇന്ന് പയ്നഞ്ചീസായി, ന നാളെ പോവും നിർത്തുമ്പം, പതിനഞ്ചീസം അപ്പം പിന്നെ ഇങ്ങോട്ട് വരണെങ്കിൽ ഒരു വന്ന രാസവും ശബി എന്നിട്ടുമെന്താ ഇന്നു ക്ലാസ്സുണ്ട ഇല്ല
നിങ്ങൾക്ക് അരക്കണം നിങ്ങളെ വീട്ടിൽ അരക്കണ്ട അനിയത്തിൊക്കെ ഉണ്ടോ ഇല്ല ഇല്ല ഞാൻ ക്ലാസ്സില് ജോയിൻ ചെയ്തിട്ടുള്ളു തുടങ്ങിയിട്ടില്ല
ഏ
അതെ
വീട്ടില് ഇല വീട്ടില് മൂന്നനത്തി വല് പ്പ
നക്കാനുണ്ടാവലേ
ആകെയെ അനിയത്തിന്റെ കല്യാണംകഴിഞ്ഞിട്ടുള്ളൂ കുട്ടികളൊന്നുമായില്ല ഇങ്ങള് കുട്ട്യേള് തോന ഇണ്ടാവില്ലേന്നേയങ്ങനെ
റേഞ്ച് കട്ട ഹലോ അഹ് ആഹ് റേയ്ഞ്ച് പോവ്ന്ന് അതെനിങ്ങളെന്തേ പറഞ്ഞേ
അല്ലതുപറയാ നിങ്ങളുടെ വീട്ടിലാരൊക്കെയില്ലേ ചോയി ച്ചില്ലായിനോ
ആഹ ആരൊക്കെയ ഉള്ള
മൂന്നനുജത്തികള് ഉമ്മാ, ഉപ്പ, പിന്നെയുപ്പാന്റെയുപ്പ
ആ അവരൊക്കെ പഠിക്കുകയാണോ നീറ്റിനൊക്കെ
ഏ ഒ അനയത്തിന്റെ കല്യാണം കഴിഞ്ഞ് ഒരാള ഇപ്പോൊ പ്ലസ് ടു കഴിഞ്ഞ് നിക്ക ഞഇപ്പ ഏത് കോയിസ് കാരന ഡിഗ്രി കമ്പി ചറ്റാക്കാൻ കതിയടാണ് എണന്റെറെ
പറയുന്നഡിഗ്രി നാലു വർഷമാക്കിയിക്കല്ലോ
ആ അപ്പൊ ഉറപ്പ ടി ടി സി ഉണ്ടല്ലോ ഗവ ഗവൺമെന്റിങ്ങനെ അലോട്ടുമെന്റായാ ണ്ട് ഇകൊല്ലം തൊടങ്ങ
ഏ ഡി ട്ടീ ടി സി യോ ആ ഇപ്പൊ അങ്ങനെ വരുന്നുണ്ടോ
ആ അപ്പൊഇക്കൊല്ലം തൊടങ്ങ അപ്പൊ മലപ്പുറത്തുമൂന്നു കോളേജ് ഏ മൂന്ന് ഗവൺമെന്റ് കോളേജ് ഉണ്ട്ണം ട്ടി സിക്ക് അയ്നെങ്ങെ അമ്മളുഅലോട്ട് ്മെന്റ് ആക്കി കൊടുക്ക അങ്ങനെ നമുക്ക് അലോട്ട്മെന്റ് കൂടെ കിട്ടുക അപ്പൊ ആഹ അപ്പൊ കന് നല്ല താല്പര്യണ്ട് അപ്പോൾ അയ്ന് കൊടുത്തു പോന്ന് ണ്
അതാഅതെത്ര വർഷം
രണ്ട വർഷോ തോന്നണ്ട്
അതെയോ ആ അങ്ങനെ ഡിഗ്രി പഠിക്കുന്ന ഇല്ലല്ലോ ഡിഗ്രി പഠിച്ചു കഴിഞ്ഞിട്ടുപിന്നെ ജോലിക്കുപിന്നെ വേറെയും നോക്കണ്ടേ
ആഹ ഈ ഡിഗ്രി ഒറ്റക്ക് എടുത്തിട്ട് വരെ കാര്യല്ല അയിന് പുറമേ വേറെ എന്തെങ്കിലും കോഴ്സ വണോ
ആ, അങ്ങനെ ഇട്ക്കാണെ കൊഴപ്പല്ല. ഇത് ഡിഗ്രി നാലു വർഷം പോ ഡിഗ്രിക്ക് ഏഹ് സെ സർട്ടിഫിക്കറ്റും അത്യാവശ്യമാണ് പക്ഷെ അയിന്റെറെ എന്ത കൂടെ എന്തെങ്കിലും എടുക്കാണ് കാര്യ ഉണ്ടാവും നമ്മളൊക്കെപഠിക്കുന്ന കാലത്തിനു മൂന്നു വർഷേയുള്ളൂ ആ അ സമയത്ത് കണല്ല ഒരു ഡിഗ്രി എടുക്കും.
ആഹ അല്ല പക്ഷെ ഈ നാല് വർഷം വേണെങ്കി പോയാ മതി മൂന്ന് വർഷം ൻ പോയാലും മതിന്നൊക്കെ നേരത്തെ
ആ നാലാമത്തെ വർഷം പഠിക്കണെങ്കില് റൂൾസ് ഒക്കെണ്ട് അ പീ ജിക്ക് പോകുന്നള്ളരി ഇതായിരിക്കുംസിന്റെ പി ജി വൺ ഇയർ ആയിരിക്കും നാലാമത്തെ വർഷംണ്ടവാ അപ്പ അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എല്ലരിക്കും പഠിക്കണന്നില്ലാന്ന് പിന്നെ ഓരൊ അടിക്ക് അതാ അത ്ീറ്റ് ആാലല്ലേ ഡിഗ്രി കിട്ടല
ആ മറ്റെമ്മ പൊ മൂന്നല്ല പഠിച്ചച്ച് പി ജി ചെയ്യണില്ല എന്നട്ട് പോന്നാ ഡിഗ്രി കിട്ടുവ അങ്ങനെയ ആാവൂല്ലെ
ആഹ അതുകൊണ്ട് സിലബസ് ഒക്കെ മാറിയിട്ടുണ്ടായതുകൊണ്ട് അതിന്റേതായ ഒരു ടഫും ഉണ്ടാവും.
ആഹ
ഉം നിങ്ങൾ ഇനി കമ്പ്യൂട്ടർ എന്ത പഠിക്കാ നോക്കിയാലോ നിങ്ങക്ക് കാര്യം ഉണ്ടാവൂല്ലേ?
ആഹ കമ്പ്യൂട്ടറി ഒ ഒരു ആ മാസം താൽക്കാലികയിണ്ടെങ്കിൽ അംഗവാടി ടീച്ചർായി കയറിന്ന്
ആ ആ ആ അയിനെന്താ പഠിക്കാണോ?
അല്ല അയിന് നമ്മുക്ക് എസ് എസ് എൽ സീ പ്ലസ്ടു ഉണ്ടായാ മതി
ആഹ ആഹ ആഹ
അവനെ വീടിന്റെ അടുത്ത് ടീച്ചർ ലീവ് എടുത്തപ്പോളേ അങ്ങനെ കേറിയതേന്. പിന്നെ ഇടെ ീസറായി ഇത ഏ ആഹ
നിങ്ങളെ ഭർത്താവിന്റെ വീട്ടിൽ ആരൊക്കെയൊള്ളെ?
അവിടെ എനിക്ക് നാല് നാത്തവമാര് ആൺകുട്ടി റ്റേത് ഭർത്താവിനള്ളൂ മുത്തച്ചതൊന്നില്ല അപ്പൊ എപ്പോഴെങ്കിലേക്ക് പോരാ ഏ ഇല്ല അല്ലാതെ കല്യാണം കഴിഞ്ഞതാ
ആ വി പായി വന്നണല്ല
ആഹ മദ്രസ് സ്കോളൊക്കെ ആയോണ്ടേ ഓ ഇവില്ലാന്നേ ഓല് വരുള്ളൂ. ഞാൻ എത്തിയ പോത്തനി എല്ലാരോടും കല്യാണം കഴിഞ്ഞ് കുട്ടികള ക്കൊപ്പ പോവാനായിനെ
എട്ടാണോ ലാസ്റ്റ് കഴിഞ്ഞത് അവിടെ?
ആ
ആ ആ ആ അപ്പൊ നിങ്ങള സ്കൂളവിടെ വണ്ടി വരൂല്ല ഭർ
ആഹ് അത അ അതന്നാ പറഞ്ഞഞ് വരുമ്പോ കൊറച്ചിസം നക്കും പിന്നെ ഇങ്ങോട്ട് കൊറെേ കഴും കാണൻ വീട്ടക്ക്.
വന്ന നിക്കാൻ ബുദ്ധിമുട്ടേക്കുംല്ലേ അങ്ങനെ ആകുമ്പോ?
ആ ഇപ്പൊ ഇപ്പ കുഴപ്പല്ല, ഇപ്പംമ്മാക്ക്മ്മാന്റെ കാര്യങ്ങളൊക്കെ ഭക്ഷണം ഉണ്ടാക്കാൻ ഇതിനൊക്കെ കഴിയും ആഹ ഇപ്പല്ല. ഇപ്പൊന്നുമില്ല അപ്പൊ, ങ്ങ പോവണ്ടേ?
പങ്ങമാർ വീട്ടിൽന്ന് വക്ക നിക്കുന്ന സമയത്ത് നോറിട്ട് വന്ന് നക്കലേ?
ഏ
പങ്ങമാര് വീട്ടിലൊക്കെ വന്ന് നിക്കുന്ന സമയത്ത് നിക്ക് ഇവിടെ വന്ന് നിക്കലേ
ഇല്ല പെങ്ങന്മാര് വരുമ്പോ ഞാട വേണം ഓലക്ക്
ആ
ഒപ്പ നിക്ക എന്തെങ്കിലൊക്കെല്ലേ വരിയാ അപ്പൊ ഒപ്പം നക്കാറനാണ്ട്. അപ്പൊ പിന ഓല ഇല്ലാത്തപ്പഴേ വരിലള്ളു. ആഹ് എന്നന്തെങ്കും വരുമ്പോ പിന്നെ നമ്മൾ ഇങ്ങട്ട് വരുമ്പ അ ഒരു ഇതെല്ലെ വിചാരിച്ചു.
ആഹ് അത് ശരിയാ കൂടെ നിക്കാന്ന് വിചാ
ആഹ് അപ്പൊ ഓര് ഇണ്ടാവുമ്പ ഞാൻ അവിടെന്നെ. ഒരു ഇല്ലാത്ത സമയത്തേ വര്ലൊള്ളൂ.
ആഹ് ആഹ് ഉമ്മാക്ക് പിന്നെ പണിയൊക്കെ ഇടുക്കാൻ പറ്റാണെ പിന്നെ പ്രശ്നാല്ലാല്ലോ വര്ന്നേന്.
ആഹ് ഇപ്പൊ കൊഴപ്പൊന്നുല്ല അല്ലൽഹംദുലില്ല. ഇപ്പ അങ്ങനെ പോവ്ണ്ട്. ഭാവിയില് ഇഞ്ഞ് എന്താവുന്ന് അറീല
അതെ. അടുത്തെന്നാണോ കെട്ടിച്ചേ?
ആഹ് ഒരു പയ്നഞ്ചിൻറ്റ്
ആഹ് അത്ര ഒള്ളുല്ലേ. പോയി വരാൻ പറ്റൂലേ ഇങ്ങക്ക്?
ആഹ് പോയ പാഴ്ചേല് ഇന്നാലും ആഴ്ചേലെ വെരവും പൊക്കും അഹൊന്നുല്ല
ആഹ് അങ്ങനെ എല്ലരും പറയും പോയി വരാൻ പറ്റു പക്ഷ് അതൊ
ആഹ് ചാ നടക്കൂല ഏ എ ഒന്നാ മാസ് ഹസ്ബൻഡ് ജോലിക്ക് പോയി. പിന്നെ വര രാത്രി പത്തണിയാവും.
ആഹ് പിൻ പിറ്റേന്നും പോവാൻ സമയാവൊല്ലോ
ആഹ് അപ്പൊ പിന്നെ എല്ലാവരും മ്മക്ക് ദോ വരാ
നിങ്ങള് വീട്ടിലിരുന്ന് എന് ഇങ്ങനെ ചെയ്യലുണ്ടോ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യലുണ്ടോ? അങ്ങനെ എന്തേലും ഇഷ്ടണ്ടോ?
ഇണ്ടായിനി പിന്നെ കുട്ടികളും മക്കളും ക്കായപ്പ നിന്ന്, പിന്നെ ഓലെ ബേക്കല് നടക്കലായി.
സമയണ്ടാവൂലേ?
ആഹ് -
ആഹ് -
ഇനി ഓലൊക്കെ ഒന്ന് സ്കൂൾക്കൊക്കെ ഒന്ന് പോയി ഇതാവുമ്പോ ഇതവരെ ഇപ്പ ഓലും വീട്ടിലല്ലേ?
സ്ഥലത്ത് പോവാൻ തുടങ്ങിയാലെ നിക്കിനെന്തേരുന്നു
ആഹ് ആഹ് മറ്റേ ഓല് നമ്മള് ബേക് ക്കിലിങ്ങനെപ്പോഴും പിത്തനാട്ട് ഇങ്ങനെ നടക്കല്ലേ.
ആ ഓൺലൈനിൽ എന്താ ചെയ്യുമ്പോ നമ്മൾ അതിന്റെ ബേക്ക് തന്നെ നോക്കി നടക്കണല്ലോ.
ആഹ് ത് നമ്മെട ശ്രദ്ധ ഒന്നും മാറുമ്പോത്തേന് അപ്പുറത്ത് വേറെ എന്തേലും പണി ഒപ്പിച്ചുണ്ടാവും.
അതെ, അങ്ങനാകുമ്പോ ഒന്നും നടക്കലിണ്ടാവില്ല.
ഏ എന്നാ ശരി എന്നാ ആഹ് എന്നായി. ആഹ് -